ഹലോ
ആ ഹലോ എന്തൊക്കെ
ഹോ ആഹ് കേക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് ഉം
എന്ത എന്താ നല്ല വിശേഷം
മ് കാലാവസ്ഥക്കെ എങ്ങനുണ്ടായ്ർന്നു?
കാലാവസ്ഥ മഴ ചെറുതായിട്ട് ഇങ്ങനെ
ഉം വെയിലൊക്കെ ആണോ
അല്ല മഴേനു ചെറിയൊരു മഴ നല്ല മഴ ഇല്ലേനു
ഇപ്പോഴോ
ആഹ
ആഹഹ ഉം
നേരത്തെ തുടങ്ങിയതാ
ആഹഹ പിന്നെ തോന്നുന്നില്ലായിുന്നോ
ഇല്ല
ഓ ആ് ഇവിടെയന്നും വലിയ കുഴപ്പമല്ലായിരുന്നു രാവിലെ നല്ല മഴയായിരുന്നു ഉച്ച കഴിഞ്ഞ് പിന്നെ പെയ്യത്തില്ല നല്ല വെയിലായിരുന്നു
ഏ ഇവിടെന്ന് വെയില ഇറച്ചിട്ടേല്ല
ഉം വെയിൽ അല്ലെങ്കിൽ തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാ
ആണ്
പിള്ളേരുടെ യൂണിഫോം യൂണിഫോം ആണ് പ്രശ്നം ഉണങ്ങി കിട്ടാൻ ആണ് മെഷീൻൊക്കെ ഉണ്ടോ
ആ വാഷിങ് മെഷീൻ ഉണ്ട്
ഉണങ്ങി കിട്ടുമല്ലോ
ആഹ നിങ്ങക്കല്ലേ
ഇല്ല എനിക്കില്ല അതല്ലേ
ആഹ അത് ശരിയാണ് ബുദ്ധിമുട്ടാണല്ലേ
ഭയങ്കര പാടാ നമ്മള് നനച്ച് പിന്നെ അത് പിഴിഞ്ഞ് ഓണാക്കി മറ്റേന്ന് വെച്ച പകുതി ഉണങ്ങി കിട്ടുവല്ലോ പിന്നെ നമ്മുക്കൊരു വെയിലുംണ്ട് ഒണങ്ങോ ഒണ ആഹ് ചായുടിയൊക്കെ കഴിഞ്ഞു
ഉം ആ ഇവിടെ കഴിഞ്ഞു. എന്താ കടി കടി ഉണ്ടാക്കലുണ്ടോ?
ആ അങ്ങനെ ഞാൻ എന്നും രാവിലെ കാപ്പിക്കൊണ്ടാക്കും പിന്നെ അയിന്റെ ബാ ക്കി ഇരിപ്പൊണ്ടെങ്കി വൈകിട്ട് പിള്ളാർക്ക് കൊടുക്കും ഇന്ന് പിന്നെ എ ഞങ്ങടിവിടെ ഒരു ചെറിയ പ്രാർത്ഥന ഒണ്ടായിരുന്നു അപ്പൊ അവിടെ രാവിലത്തേന് അവർക്ക് കഴിക്കാനെക്കൊണ്ട് ഒരു ഉഴുന്നവടേം പരിപ്പുവടേം ഒക്കെ മേടിച്ചായിരുന്നു അപ്പൊ അതുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വൈ വയ്യിട്ടപ്പം പിള്ളാരു വന്നപ്പ അത് കൊടുത്തു ഞങ്ങളും കഴിച്ചു ന്നിട്ടക്കെ ഇങ്ങനെരിക്കുന്നു. പിന്നെ വയ്യിട്ടത്തേനക്കെ ആയോ? ആ പ്പ ചപ്പാത്തിയൊന്നും അല്ലേ ചോറാണോ?
ആ ചോറന്നെയാണ്. ങ്ങള്
ഇല്ലില്ല ഇവിടെ- ഇവിടെ അത് തന്നെ ചോറ്, ഞാനിങ്ങനെ ഡയറ്റൊക്കെ എടുക്കണോന്ന് വിചാരിക്കും പക്ഷെ ഒന്നും നടക്കാറില്ല. ആ വയറ് കുറച്ചൊണ്ടേ, ഇപ്പ ഇത് കഴിഞ്ഞ്, ഡെലിവറി കഴിഞ്ഞ്. അപ്പ എന്നും വി വിചാരിക്കും എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല പോലെ ഡയറ്റ് ഒക്കെ നോക്കണം. വൈകിട്ട് ചോറ് കഴിക്കരുതെന്ന്. ഒക്കെ ഇങ്ങനെ വിചാരിക്കും. രണ്ടൂസൊക്കെ ചെയ്യും പിന്നെ അങ്ങ് മടിയാവും നമ്മള് തന്നെ ചെയ്യണ്ടേ. രണ്ടു പേര്.
ആ എനിക്കിപ്പോ ഇന്റേതിപ്പിരുപ ത്തൊന്നൂസം ആയിട്ടേള്ളൂ കയിഞ്ഞിട്ട്.
ഡെലിവറിയോ?
ആ
ആആ എന്നട്ട് കുഞ്ഞാവയൊക്കെ സുഖായിട്ടിരിക്കുന്നൊ?
ആ സുഖാണ് ഉറങ്ങാണ്
ആ എന്തുവായിരുന്നു സിസേറിയൻ ആയിരുന്നോ അതോ നോർമൽ ആയിരുന്നോ?
അല്ല നോർമലാണ്.
ആ അപ്പ പിന്നെ വെല്ല്യ കൊഴപ്പം കാണത്തില്ലല്ലെ?
ആ രണ്ടാമത്തെ പെങ്കുട്ടിയാണ് ഫസ്റ്റത്തെ ആണാ.
ആ അപ്പ പിന്നെ രണ്ടും വേണം.
ആ അവരെണ്ട പോണ്
അത് വേണം പിന്നെ
ആഹ് രാത്രിയില് കരിയനക്കരം ഉം
ഉം നല്ലപോലെ റെസ്റ്റ് എടുക്കണം നടുവിനൊക്കെ നല്ല വേദന വരും നമ്മൾ ഈ സമയത്ത് കിട ന്നാലും പോലെ കിടന്ന് റസ്റ്റ് എടുക്കണന്ന് പറയാ
ആഹ കിടക്കാാനക്കൂല രാത്രിയില് ഇങ്ങനെ മടില് വച്ചിരിക്കണം ഉ
പ്രശ്നം ആയി കുഞ്ഞങ്ങൾക്കറിയത്തില്ലല്ലോ നമ്മ നമ്മുക്കാണ്പിന്നന്തിന്റെ ബുദ്ധിമുട്ട് അന്നേരം നിവർന്ന് കിട നിക്കണോ ന്നാ പറയുന്നെ ഉ അല്ലെങ്കില് പിന്നെ പലഹാരങ്ങളും ക്ക ഉണ്ടാക്കും. പലഹാരംന്ന് വെച്ചാല് നമ്മള് രാവിലെ ത്തോ അപ്പം ഉം ചപ്പാത്തി ഇടിയപ്പ് പ്പം അങ്ങനത്തെ അതല്ലേ ചോദിച്ചേ
അല്ല വൈകിട്ടുണ്ടാക്കൂല എണ്ണക്കടികള്
എണ്ണക്കടികൾ അങ്ങനെൊന്നുംല്ല അങ്ങനെ വല്ലപ്പോഴും ഒക്കെ തോന്നുവാണെങ്കിൽ എന്തെങ്കിലും
ആഹ് ആഹ് ആഹ് ആ ഞാൻ ഉണ്ടാക്കും ഞാൻ എല്ലാം ഉണ്ടാക്കും
എന്റ യൂട്യൂബ് ആണോ
അല്ലല്ല യൂട്യൂബ്ന്നുമല്ല ഉണ്ണിയപ്പം പിന്നെ പഴംപൊരി ഏലട അങ്ങനെയൊക്കെണ്ടാക്കും കൊക്കോവട ഉള്ളിവട എല്ലാ ടം ഉണ്ടാക്കും എപ്പെഴങ്കിലൊക്കെ അങ്ങനെ എല്ലാ ദിവസംല്ല ഒരു രണ്ടിസം കൂടുമ്പോ ഒന്നരാടൊക്കെ ഇണ്ടാക്കും ഏ ഏഇപ്പണ്ടാക്കൂല ഇപ്പ പറ്റൂല ഇപ്പ ഇണ്ടാക്കുന്നില്ല ഓൻരണ്ടിലാണ് ഏഴ് വയസ് കഴിഞ്ഞു
ഓ ഓ ഉം അപ്പൊ ഇനി അനി അനിത്തിയാലോ അനീത്തിനോട്നല്ല സ്നേഹമൊക്കെ ആന്നോത്തി
സ്നേഹാണ് സ്കൂൾവിട്ട് വന്ന്കളിക്കാൻ പോകും
മഴ കാരണേ കളിക്കാൻ പറഞ്ഞേക്കലില്ല
ഓ ആഎല്ലാം ഉം
അപ്പറത്തെ വീട്ടിക്കേ
ആ ഹാ അവിടെ പിള്ളേരുണ്ടോ
ആ അവിടെണ്ടെ അവിടുത്തോലെ പോലും ഇങ്ങട്ട് വരും അങ്ങനൊക്കെ വികൃതിയാട്ടിട്ടൊക്കെ അങ്ങനെ കളി ഞാൻ പറയും കുഞ്ഞിക് ചെറിയ കുഞ്ഞല്ലേ പോയ്‌ എടുത്തിട്ടു വരരുതേ അയ് രീതിലും പോയി വരരുതേ ഇപ്പൊ പനി എല്ലാവട്ത്തും പനി
ആ അത് ശരിയാ നിങ്ങടെയൊ ക്കെ അവിടെ മറ്റേ ഷിഖല്ല ഷിഖ
ആ ഇത്തല്ല നിങ്ങടവിടുണ്ടോ
ഇല്ലില്ല ഇവിടെ ഇതുവരെ ഇതു വരെ ഒന്നും പറഞ്ഞിട്ട് ട്ടില്ല എന്നാലും സ്കൂളീന്നൊക്കെ ഇങ്ങനെ ഈ ടീച്ചർമാരെ സാറമ്മാരൊക്കെ പറയുന്നുണ്ടോ എല്ലാവരും ശ്രദ്ധിക്കണം തിളപ്പിച്ച വെള്ളമേ കൊടുക്കാവൂ പിള്ളേരെല്ലാം ശ്രദ്ധിക്കണം എന്നൊക്ക പറഞ്ഞിട്ടുണ്ടെ ഉം
എല്ലാരും പറയുന്ന കേട്ടു പിന്നെ എങ്ങനെുണ്ട് ഞങ്ങളെ പിന്നെ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കല് ആ പൈപ്പ് വെള്ളാണ് അല്ല എന്ത് കിണറ്റീത്തെ വെള്ളം തന്നെ മറ്റേ ലൈൻ വെള്ളം ഇതല്ല ആ മറ്റേ എന്താ കൊയൽകിണറു രണ്ടും ഉണ്ട്
ആ കുടിയ്ക്കാനെ കിണറ്റ് കിണറ്റിലെ വെള്ളോ
ആ കുടിക്കാനും കൊയലും രണ്ടും അയക്കന്നെയാണ് ചെല്ല പക്ഷെ ഞങ്ങളെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കല ഞങ്ങൾ രാവിലെ തെളപ്പിക്കും എന്നിട്ട തൊരു ഫ്ലാസ്കിലൊഴിച്ചെ ചെറിയ ചൂടിലങ്ങനെ കുടിക്കും പച്ചള്ളം ഇവിടെ കുടിക്കലില്ല നിങ്ങളോ
ആ പിന്നെ
പിന്നെ പിള്ളോരൊക്കെ ഇങ്ങട്ടെ വന്ന് ചായ കുടി അങ്ങെ കയിഞ്ഞ് കയിഞ്ഞോ
ആ ചായകുടിയൊക്കെ കയിഞ്ഞു പിള്ളരെ ഇവിടെ കളിയ്ക്കുന്നു ഇന്നിനി ഇപ്പൊ പഠിത്തൊന്നും നടക്കത്തില്ല മൂത്ത ആളെ അഞ്ചി പഠിക്കുന്നു എ എളയാള് യു കെ ജി
ആഹ് ശരി അഞ്ചില എത്തിക്ക്ണില്ലേ
ആഹ് അഞ്ചിലത്തി അതുകൊണ്ടോ ആ പഠിക്കാന് ഇതുവരെ കൊഴപ്പൊന്നുല്ല പിന്നെ ഓരോ ക്ലാസ് കേയറി പോവു തോറും മാർക്കിനൊക്കെ കുറച്ചൊക്കെ വ്യത്യാസക്കെ വരുന്നുണ്ടോ എന്തലും കഴിഞ്ഞ ന നാല ക്ലസിൽ പരീക്ഷ കഴഞ്ഞപ്പോ എല്ലത്തിലും ഏ ഗ്രാഡോ ണ്ടായിരുന്നു കുഴപ്പൊന്നുല്ല ആ എല്ലാം അതുവരെ മൂന്ന് വരെ ഫുള് ഫുൾ മാർക്കും മേടിച്ചൊണ്ടിരുന്നതാണ് എല്ലാത്തിനും ഫുൾ മാർക്കായിരുന്നു ആ എൽ കെ ജി തൊ മൂന്നാം ക്ലാസ് വരെല്ലത്തിനും ഫുള് ചിലപ്പോഴെങ്ങും ഒരു മാർക്കൊക്കെ പോയാൽ അല്ലെങ്കിൽ എല്ലാത്തിനും നല്ല പോോലെ മേടിച്ചൊണ്ടിരുന്ന ഇപ്പൊ നാലാം ക്ലാസ്സിലയി കഴിഞ്ഞപ്പോഴത്തേനും ഉ കിട്ടും എല്ലാത്തിനും എ ഗ്രേഡ് കിട്ടും പക്ഷെ മാർക്ക് ഒന്നും രണ്ടും അങ്ങനെ ഒക്കെ പോകുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ അന്നേരത്തെ പഠിപ്പല്ലല്ലോ ഓരോ ക്ലാ കേറുന്തോറും പഠിക്കുന്നതിന്റെറ്റും കൂടു കൂടി വരുവല്ലേ അപ്പം കുഞ്ഞുങ്ങളെ കുറ്റം ആ ഇപ്പൊ ഒരുപാട് വിഷയം എസ് എസ് ബി എസ് അങ്ങനെ ഒരുപാട് വിഷയം കൂടുതലായിട്ടുണ്ട് ഉ ഉ പറഞ്ഞിട്ട് കാര്യല്ല മലയാളം തന്നെ രണ്ടെണ്ണണം ഉ ണ്ട് മലയള ഫസ്റ്റ് ഉണ്ട് സെക്കന്റ് ഉണ്ട്
അങ്ങനെണ്ട്ല്ലേ ഇവന് പ്രൈവറ്റ് സ്കൂളാണേ ഞാൻ അത്യാവശ്യംണ്ട് പഠിക്കാനും വനും
സി ബിഎസി ആണോ
ആ
ആ
അപ്പൊ നല്ല ബുദ്ധിമുട്ടന്നെയാണ് എല്ലാതും ബുദ്ധിമുട്ട് തന്നെ ഇപ്പൊ
രണ്ടായതല്ലേ ഉള്ളൂ
ആ എന്നാ തന്നെ ബുദ്ധിമുട്ടാണ് എത്രോന്ന് എഴുതാനും ഇപ്പ തി എഴുതി എഴുതിട്ടുള്ളു അപ്പതേക് തെറ്റി പെൻസില് അയില് എറിയ ഇറൈസർ അപ്പുറത്തേക്ക് ആട പറയുന്ന നേരത്തെ എന്തൊക്കെ പ്രശ്നം നങ്ങളാന്ന് അറിയോ
ഉം
പോകും ഡോറട ക്കും അത് തെറ്റാണെന്ന് പറയാ പാടില്ല
ഓ അങ്ങനൊക്കെ ഉണ്ടോ
അപ്പത്തിന് പിണങ്ങിപ്പോയി ഇങ്ങനെ ഒരു ഇതാണ് ആ സ്കൂളില് കുഴപ്പമൊന്നുമില്ല. ടീച്ചേഴ്സിനോട് പറയുമ്പോ അങ്ങനെ പറയും ശ്രദ്ധിക്കണ ഒക്കെ ഇണ്ട് പക്ഷെ വീട്ടില് വന്നാല് ഭയങ്കര മടിയാണ് പഠിക്കാന്
ഉം പറയാപ്പ ഇങ്ങനെ പറഞ്ഞാ മതി വീട്ടിലെ മ ട്യൂഷന് വിടുവെന്ന് പറഞ്ഞമതി
ആ ട്യൂഷന് പറഞ്ഞയിക്കാലുണ്ട് അതാകെ ഒരു മണിക്കൂറ ഉള്ളൂ അത് സ്കൂള് വിട്ട് വന്ന് ആ അതുഉണ്ടേ അതന്നെയാ ഒന്നാ വിദേശി സ്കൂള്‌ട്ട് വന്ന് കഴിഞ്ഞാല് നാലെ മൂന്നേ മുക്കാലന് വരും ഏ നാലര കഴിയും ട്യൂഷന് അഞ്ചര വരെ ട്യൂഷൻ എടുത്ത് പിന്നെ ഓൻ കളിക്ക ഉം അപ്പ പോയി അവിടെ വീട്ട്ക്ക് ഞാൻ ഇപ്പൊ ഇന്നലെം ഇന്നും ടൂഷനെ ലാ സമയം വരെ ഇവിടെ ഇരുന്നെഴുതി ക്കോന്ന് പറിയ ഞങ്ങള് അപ്പൊ എഴുതൂല അപ്പൊ അങ്ങനെട്ട് ഓടും
പേടി പേടിയൊണ്ടോ
ഏയ് പേടിയതല്ലേ ഹ് ഹ് വലുതാവുന്നിടത്തോളം കുട്ടിയൊക്കെ ഒരു പേടി ഇല്ല മറ്റേത് നമ്മളക്കൊര് വട്യോ വടിയൊന്നും തീരെ പേടില്ല ഹ്ഹ
ഹ്ഹ ഹ് അതെല്ലാം കണ്ട്
മാർക്ക് കൊഴപ്പല്ല പക്ഷെ ഇന്നാലും കൊറവെന്നേണ്
ആഹ് പ്രത്യേകിച്ച് തത് സി ബിഎസ് ഇ ഞങ്ങ്ക്ക് ഇവടെ സി ബി എസ് ഇ സ്കൂള് ഒണ്ട് എന്നാലും ഞങ്ങള് ഗവൺമെന്റ്ലാ ചേർത്തത് പരിപാ പക്ഷെ എനിക്ക് തോന്ന്ന്നു ഹ് ഗവൺമെന്റ് ചേർക്ക്മ്പ നമക്ക് പിള്ളേർക്ക് കൊറച്ചും കൂടെ ഒരു സ്വന് ന്തമായിട്ട് എഴുതാനുള്ള ഒരു കഴിവും അങ്ങൻത്തെ ഒരു കാരണം പഠിപ്പിച്ചു വിടുന്ന ഒന്നും അല്ലായിരിക്കും പരീക്ഷക്ക് വെരുന്നത് അങ്ങനെയുള്ളരിതൊണ്ട് ഇവര് സ്വന്തമായി ഇവര് മനസ്സിലാക്കി ഇവര് ചിന്തിച്ച് ഉ ഉത്തരങ്ങൾ എഴുതണം മറ്റേന്ന് വെച്ചാൽ നമ്മള് ഡയറക് ക്ട് അവരെ എന്താണൊ പഠിപ്പിക്കുന്നെ അത് തന്നെ നമു ക്ക് പരീക്ഷയ് ചോദ്യം വരുത്തുള്ളൂ അപ്പൊ നമുക്ക് അത് കാണാതെ പഠിച്ച് ആ ആ ഇവർക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയത്തിലാ ആ എല്ലാം ഇംഗ്ലീഷാ മലയാളം മാത്രേ ഒള്ളൂ മലയാളം ഹിന്ദി മാത്രേ ഒള്ളു
ടി അയ്ഒക്കെ ഇണ്ട് ഒൽക്ക് ഒന്ന് നേണ്ട് ഹൈറ്റി
ആ ഇവർക്ക് ഈ ഐ റ്റിയൊക്കെ ഇപ്പഴാ ഇപ്പഴല്ല അന്നേരം തൊട്ടേ ഉണ്ട് പക്ഷെ അങ്ങനെ വലുതായി പഠിപ്പിക്കത്തില്ല അഞ്ച നാല് അഞ്ചൊക്കെ ആവുമ്പം
ആ ആ ആ ഹിന്ദിയോ ഹിന്ദിപ്പൊ രണ്ടില് മൂ ന്നിലൊന്നും ഇല്ലല്ലോ ഹിന്ദി
ഈ ഇവിടെ ഇവിടെത്തെ പിള്ളേർക്ക് സി ബി എസ് ഇ പിള്ളേർക്ക് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു
ആ മറ്റേ അവലക്ക് ഉണ്ട് എന്റെ മോൾക്കുണ്ട്
ആ ഇവർക്ക് അഞ്ച് തൊട്ടാ ഈ പ്രാവശ്യം തൊട്ടാ തുടങ്ങിയെ ഹിന്ദി കേരളേലേ
ആ അഞ്ച് തൊട്ടാണല്ലേ
ആ എന്നാ ശരി ഞാൻ വിളി ക്കാം ആ